ആഹ് എന്താ കേക്ക്ണില്ലേ
ഉണ്ട്
ആഹ് എന്താ അവിടുത്തെ വർത്താനൊക്കെ സുഖണോ
ആ അവടെ സുഖാണ്
ആ പണിയൊകഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞിട്ടില്ല
ആ എന്താ നോമ്പുണ്ടോ
ആ നോമ്പ്ണ്ട് ഇൻക്ക് നോമ്പ്ണ്ട് മക്കൾക്കൊന്നുല്ല
ആ ചെറിയ മക്കളാ
ആ പത്ത് വയസാണ് വലിയോന് ചെറിയ മോക്ക് ആറു വയസ്സും
ബ്ലൂറ്റുതാണോ
അവിടെ ഇങ്ങക്ക് എങ്ങന നോബ്ണ്ടോ
ആഹ് എനിക്കുന്നെഉള്ളു നോമ്പ് മക്കക്കൊന്നുല്ല
ശറി മാക്കാ
അല്ലോ പിന്നെ ഒന്ന് ചേർത്ണ്ട് രണ്ടെണ്ണം വലുതാ വല്യ മോളെ കല്യാണം കഴിച്ചിക് രണ്ടാമത്തെ മൂള് പ്ലസ് ടു കഴിഞ്ഞിരിക്കാണ് ഓള് നോറ്റ് ട്ടില്ല ഞാൻ നല്ല നോറ്റുട്ടോള്ളൂ
പിന്നെ നിട്ടന്താ ജോലിയൊക്കെ കഴിഞ്ഞോ
ജാ ജോലി ഒരുതക്ക കഴിഞ്ഞു കുളിക്കണം
മം
അവിടെന്താ ങ്ങൾതൊക്കെ കഴിഞ്ഞോ ബിടല്ല ഇവിടല്ലട്ടോ
സ്കൂളൊന്നുംല്ലല്ലോ അപ്പൊ പിന്നെ ചെറിയ അ എന്താണ് വൈകിട്ടിങ്ങന്നെ എടുക്ക സ്കൂളില്ലാന്ന നേർത്തെ കഴിയും
ആഹ് ഓർക്ക് പോവന് ഒക്കെ ഉണ്ടാക്കണ്ടെ കുളില്ലെങ്കിലൊക്കെ നേരം വൈകും പണി കൂടുതലാവൂലേ സ്കൂളില്ലെങ്കി
പണിയും കൂടുതലാണ് നി നീക്കാനും വഴുകും പിന്നന്ന് മദ്രസു ഇല്ലല്ലോ
ആഹ് രണ്ട് മൂന്നിസം അവധി ആണല്ലോല്ലേ
മും
നാളെനുല്ലല്ലോ സ്കൂളി ആവധി
നാളണ്ട് നാളെ യു പി ഭാഗത്തുണ്ട് എൽ പിണ്ട് ആണ്ട് നാളണ്ട്
ഏഹ് ഇവിടെന്നും ഇല്ല രണ്ട് മൂന്ന് ദിസം അവധിയാ ഇല്ലേ
ഇന്നലെ ഇണ്ടായിന്നോ
നാളൊക്കെ പിന്നെ ശനിയാഴ്ച വന്നനുണ്ട്.
ന്നെന്താണ്. ഇന്നലെ ഇണ്ട് നാളെണ്ട്ന്നൊക്കെ പറഞ്ഞിനി ഇനി എന്താന്ന്റിയില്ല ഇന്നലെ ഇൻ ആ ഇന്നത്തെ ആ ഇന്നത്തെ ഇത് പറഞ്ഞിനി അ എങ്ങനെ മം ഗവൺമെന്റ് സ്കൂളാണോ? ആ ഗവൺമെന്റ് സ്കൂളാണോ
മോന് പ്രൈവറ്റിലാണ് മറ്റുള്ളപ്പോ പ്ലസ് ടു കഴിഞ്ഞില്ലേ ഗവൺമെന്റ് ഇലന്നരുന്നു പ്ലസ്റ്റു ലാ മോന് പ്രൈവറ്റില.
അയിന് എത്രാം ക്ലാസ്സിലാണ് ആ സി ബി എസ് സി ആക്കാരല്ലേ
ആ എൽ കെ ജി യു കെ ജിയും കഴിഞ്ഞപ്പോ ഒന്ന്ക്കായി ഈവർഷം
ആ എത്ര വയസ്സായി ആറു വയസ്സോ?
ആറ് വയസ്സ് ആവണള്ളൂ. ഓഗസ്റ്റ് മാസൊക്കെ വരണം ആറ് വയസ്സ് ആകണെങ്കി
ആഹ
ങ്ങളെ കുട്ടികളോ ചെറുതാ
ആഹ് ഒന്ന് ചെറു ഒന്ന് ആറാം ക്ലാസ്സില് ഒന്നാം ക്ലാസ്സിലാണ്. ഒരാള് അഞ്ചാം ക്ലാസ്സിലും.
ഉം ഒന്നാം ക്ലാസ്ല്ലാക്ക് എത്രായി?
ആറു വയസ്സ് ഈ ഏപ്രിൽക്ക് തികഞ്ഞു
ആ ഇവനാറ് ഓഗസ്റ്റ് വന്നാലാ തെകയാ നാലാക്ണീന്റെ മുന്നേ തന്നെ ഞാൻ ചേർത്തിക്ക്ണ്
ഉം
ഇഓന്ഷ്ടയ്ക്ക്ണ് പോകാന്
എരുത്താണോ സ്കൂളൊക്കെ
ച്ച് പോണം
ബസ്സിനാ പോകല്
ആ ഞാ കൊണ്ടാക്ക്കലാണോനെ ഇൻക്ക് ഒരു ടൈലറിംകടണ്ടവടെ അപ്പൊ പിന്നെ അയിന്റെടുത്തയിട്ടണ് സ് കൂള്
അപ്പൊ രാവിലെ ഞാനൂ ഒനും ഇവിടുന്ന് പോകും വൈന്നേരം വരും സ്കൂള് ഇല്ലെങ്കില് ആ ആ
എല്ലാതും തൂന്നോ
ആ
ഇപ്പൊപ്പൊ സീസണല്ലേന്നൊല്ലേ
ആ ആ യൂണിഫോമും കല്യാണ സീസണൊക്കായിട്ട് അങ്ങനെ വർക്ക് ണ്ടേരുന്നു
ഉം സ്വന്തായിട്ടാണോ ടൈലറിങ് കട ഉം
സ്കൂളില്ലെങ്കിൽ ഞങ്ങക്ക് രണ്ടാക്കും മടിയാ പോവൂല അപ്പൊ വിടെ മിഷീനുണ്ട് വീട്ടിലുണ്ട്
അപ്പൊ വീട്ട്ക്ക് കൊണ്ടരാക്കാരല്ലേ തൈക്കാള്ളത് ഇങ്ങട്ട് കൊണ്ടരാക്കാരാല്ലേ
ആ ഇങ്ങട്ട് കൊണ്ടന്ന് ഇവിടെന്ന് തയ്ക്കും
ഉം കൊറെ വർഷായോ അപ്പൊ
ആ കൊറച്ചായി പത്ത് പതിനഞ്ച് വർഷൊക്കായി ഫീൽഡിൽ ഇറങ്ങീട്ട്
നല്ല എക്സ്പീരിയൻസ്ണ്ടാവും ല്ലേ
ആ കൊഴപ്പല്ല
പ്പൊക്കെ ശീലായി എന്താ ങ്ങളെന്തേലും വർക്ക് ചെയ്യണ്ടോ ഹസ്ബന്റ് ഇവിടെണ്ട് പെയിന്റിങാണ് ഉം
ചെറിയ കുട്ടിണ്ടോ
ഇല്ല ചെറുതില്ല ചെറു തന്നേണാറു വയസ്സ്
ആ ആ പെൺകുട്ടിയാ
ആ പെൺകുട്ടി
ആ
മൂത്തത് ആൺകുട്ടി
ആ രണ്ടു കുട്ടേളാ
ആ
ആ എന്താഞ് തുറക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കോ
ആ തുറക്കുമ്പോ ഇണ്ടാക്കണം ഇന്ന് സ്പെഷ്യൽ എന്തേങ്കലുംഒക്കെ ഉണ്ടാക്കണം അവൊക്ക് മന്തി മാണെന്ന് പറണ്ണ്ട് നോക്കി
വേറെ ആർക്കാ ഉള്ളത്
അല്ല എനിക്ക് മാത്രേ ഉള്ളൂ ഞങ്ങള് ഞാനും മക്കളും മാത്രേ ഉള്ളൂ വീട്ടില്ല ആല തച്ചന്തല
പുൊറത്തേക്കാറല്ലേ
ആ പുറത്താണ്
ആഹ അവിടെ മഴ ഇണ്ടപ്പ
ഇന്ന
ഉം മഴല്ലേ
മഴ ഇന്ന് രാവിലെ പെയ്തിന്നു ഇപ്പഴൊക്കെ പെയലാണ്
ആഹ
പക്ഷെ ഞങ്ങളുടെ മ വെൽ തന്നെ ആണല്ലോ മഴ പിന്നെ അങ്ങനെയല്ലല്ലോ പ്രാവശ്യം
ആഹ് പ്രാവശ്യല്ല മഴ പത്തി കഴിഞ്ഞ പ്രാവശ്യൊക്കെ നല്ല മഴേനി ഞങ്ങള നാട്ടക്കൊക്കെ മഴ ചെയ്തിട്ട് കൊറെേ രസിക്കണം
അത്ാല ഇന്നുംണ്ടായിുന്നില്ലേ
ഇന്നല ഒന്ന ഇങ്ങനെ ചാരി പോയിട്ടുള്ളു നല്ലപ്പോ ചെയ്തിട്ടൊന്നും ഇല്ലങ്ങിട്ട്
ഇവിടെ നല്ല മഴന്നൊന്നല്ലേ ഉച്ചക്കൊക്കെ
ആഹ ഇവിടെ അപ്പഴൊന്നുമ ഇ ഇവിടെ നേര ഒന്ന് രാത്രി ഒക്കെയാണ് ഒന്ന് പെയ്തു പോയത്
ആഹ ഇന്നലെ ഇന്ന് രാവിലെ എന്ന് വെച്ചാറ്
ആഹ അവിടെ എങ്ങനെ സ്ഥലൊക്കെ ഉണ്ടങ്ങക്ക്
ആ ഉണ്ട് കൊറച്ച് സ്ഥലുണ്ട്
ച്ചടോ
ഇല്ല റബ്ബറാാണ് അപ്പ കാരണം പച്ചറികളൊന്നും ഉണ്ടാവൂില്ല കാനലല്ലേ ഉം നിറച്ച് കാനലാണ്
ആഹ
ഇപ്പൊ കുറച്ച് ഒരു നാല് തെങ്ങൻ തൈ ഒക്കെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് അതന്നെ ഇങ്ങനെ വളര തൂ്പൊന്നും വരാന് ഇതില്ല ഈ കാനല്ലായ കാരണം
പറോ
ഞങ്ങള് തന്നെയാണ്
ഉം വിട്ടണതാവൂലേ ഉം ആഹ
ഞങ്ങളത് കൊൊണ്ട് പിന്നെ ഞങ്ങളെ പിന്നെ ആ ഞങ്ങളെ നാല് ഭങ്ങ അബറ തന്നെയാണ് അപ്പറത്തും റബ്ബർുണ്ട് ഈ സൈഡല്ലാം അങ്ങനെ എല്ലാത്തും റബ്ബർ തന്നെയാണ് അപ്പൊ അതല്ല ആ ഉണ്ട് അയൽ ബസുണ്ട് അയിെ റബ്ബറിലെ വീടുകളുണ്ട് ഒരു സൈഡില് റബ്ബറ ആ കൊറ സ്ഥല ഇണ്ടാവും
ആഹ അപ്പൊ നല്ല ഗ്യ ആപ്പ് ഉണ്ടാാവും ഒഓര വീടും
ആഹ നല്ല ഗ്യയാപ്പ് ഒന്നുമല്ല എന്നാലും അത്യാവശ്യം ഈടോളൊക്കെ ഇണ്ട്
അ
നിങ്ങളെങ്ങനെയ കൃഷിയൊക്കെ ചെയ്യണ്ടോ പച്ചക്കറി. എനിക്ക് ടൈം ഇല്ലല്ലോ അല്ലേ ഉം.
പി പി ഞമ്മളത്യാവശ്യത്തിന് മുരിങ്ങ അങ്ങനൊക്കെ ഉണ്ടാവും ഒന്നല്ലാതെ. പിന്നെ കരിയപ്പ് കറുത്ത അങ്ങനത്തൊക്കെ ഉണ്ട് അല്ലാതെ ഒന്നുല്ല പിന്നെ നമ്മ മത്തന്റെ വള്ളി അങ്ങനെയൊക്കെ ഉണ്ടാവും.
ടൈമ് ഇല്ലല്ലെ ഇങ്ങക്ക് ഇണ്ടാക്കാനി ല്ലേ.
നമ്മള് അത്ണ്ടാക്കുമ്പോ അതിനനുസരിച്ച് അയിന് മണ്ണും വളവും വ വെള്ളമൊക്കെ ഒഴിച്ചൊടുത്ത് അതിന് നോക്കണം.
ഉം എങ്ങനെ രാവിലെ മോന്റൊപ്പം പോയ പിന്നെ മോന് സ്കൂളിട്ട് വരുമ്പോ അങ്ങനെ വെരലാണോ ആഹ്. വേറെ ആരേലും ഇണ്ടോ സഹായത്തിന്
സഹായത്തിന് ആദ്യം ഇണ്ടായിരുന്നു ഇപ്പൊ സീസൺ ആവുമ്പോ ഞാന് ഇന്റെ ഇട ച്ചിക്ക് ഇളച്ചിയൊക്കെ ഉണ്ട് അപ്പൊ ഓളോപ്പൊക്കെ വെട്ടിക്കൊടുത്ത്‌ങാണ്ട് നൈറ്റിയൊക്കെ ഓളെ കൊണ്ട് തയ്പ്പിക്കും ആ അപ്പൊ പിന്നെ ചുരിദാറുമ്മേലും അല്ലാത്ത ഡ്രസ്സുമേലൊക്കെ ഞാനും നിൽക്കും ത വെട്ടിക്കൊടുക്കണം അങ്ങനെ നല്ല വർക്ക് ഉണ്ടാവുമ്പോ ആ നല്ല വർക്ക്ണ്ട വുമ്പോ അങ്ങനെ ചെയ്യൽ അദ്യണ്ടായിരുന്നു രണ്ടാള് ഇണ്ടായിരുന്നു പിന്നെ കൊറോണ ടൈമ് ക്കായപ്പളേ മറ്റെ ഒന്ന് അടീ പോയി കൊറോണ ടൈമില് ആ കൊറോണ ടൈമില് എല്ലാം ഈ ഓൺലൈൻ ഫീൽ ഡില് തുടങ്ങില്ലേ
ആ
ഇപ്പൊ കുറേ ഡ്രസ്സ് അങ്ങനെ ഓരോര്ത്തർ അങ്ങനെ എടുക്കാൻ തൊടങ്ങിയില്ലേ കൊറോണയില് നമ്മള് കടയിലൊന്നും പോയി എടുക്കാതെ ഇപ്പൊ മീശോ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെക്കെ ഓരോ സംഭങ്ങൾ വന്നപ്പോ അങ്ങനെ നമ്മ കു കുറച്ചൊരു ഇത് പറ്റി അപ്പ പിന്നെ അങ്ങനെ ആ രണ്ടാൾക്കാരെണ്ട് ഒഴിവാക്കി
അതിന് മീശോ കൊറോണന്റെ മുൻപ് ഉണ്ടായിരുന്നു പക്ഷെ കൊറോണയിന് ശേ ശേഷാണ് എല്ലാരും സജീവാകലൊടുത്തിയത് ഈ ഓൺലൈനിൽ ഉം ഓൺലൈൻ ബിസിനസ് തൊടങ്ങിയത് കൊറോണ- ക്ക് ശേ ശേഷാണു
ഇപ്പ ആർക്കും പോകാൻ പറ്റുന്നില്ലല്ലോ ടെക്സ്റ്റെയിസ് ഒന്നും പോയി എടുക്കാൻ പറ്റണില്ല അപ്പൊ ആ പറ്റാതായപ്പോ അങ്ങനെയാണ് അത് വിജയി
ആഹ്
ഉം അപ്പളാണ് ഓരോത്തരു പറഞ്ഞ ആയ് മ പിന്നെ കൊറവില് മിഷോൽ വില കുറവിൽ കിട്ടുമ്പോ അങ്ങനെ ഇട്ക്കും. ഞാൻ പിന്നെ നൈറ്റി തുണിയൊക്കെ എറക്കിര്ന്നു. നൈറ്റിത്തുണി എറക്കിങ്ങാണ്ടൊക്കെ അങ്ങനെ ചെയ്യും. ചുരിദാർ ബിറ്റ് അങ്ങന്യൊക്കെ നല്ല വർക്ക് ഇണ്ടേര്ന്നു. പിന്നെ കൊറോണ ടൈമിലാണ് അയ്ലൊക്ക അതൊക്കെ പൊ ഇപ്പൊ ആഹ് സീസൺലു ട്ടും. നൈറ്റി ബിറ്റും ചുരിദാറൊക്കെ സീസൺല് എറക്കും.
ആഹ്
അല്ലാതെർക്കലില്ല. പിന്നെ ത്ത് പൊർത്ത്ന്ന് കിട്ട്ണതൊക്കെ. ഇപ്പൊ ഈ രണ്ടു മാസം നല്ല വർക്ക് ഇണ്ടേര്ന്നു. കല്യാണ വർക്കുകളൊക്കെ ഉണ്ടായതോണ്ട്
ആഹ് ആഹ് ഇഞ് ഇഞ് കൊർച്ച് ത് പിന്നെ കല്യാണ വർക്ക് ഞ് കൊർച്ച് ഡിമ്മാവുലേ. പിഞ് മഴൊക്കാ അല്ലെ അ
ഒന്ന് ഒന്ന് കിട്ടീക്കണം അതും ഈ മാസം ലാസ്റ്റ് അടുത്ത മാസം ഒരു പതിനഞ്ചാം ന്തിയൊക്കെ ആവുമ്പോത്തിന് കൊടുത്താ മതി ഒരു ഡ്രസ്സ് കോഡിന്റെ ടീം പിന്നെ ഇനി കൊർച്ച് കഴിയും പിന്നെ കൊർച്ച് കഴിയും.
ഇനി കൊറച്ച് കഴിയണം ഈ മഴയുടെ ഇത് കഴിയണം.
ഇപ്പൊ സ്കൂള് തുറന്ന് കല്യാണങ്ങളൊക്കെ ഒരു വിധോക്കെ ആയില്ലേ ആ അപ്പൊ ഇനി അതൊക്കെ കയ്യണം എന്നാ പിന്നെ എന്താ
ആ എന്നാ ശരി എന്നാ